അത് ടൈം ആയല്ലോ അപ്പ പിന്നെ.
ഏ ഹ് ടൈമ് സ്കൂൾ ഇടാനോ?
ആഹ് അതെ ഞാന് മോട്ട്ർ ഇട്ടീനി അപ്പൊ അയിന്റെ ടൈമായപ്പോ അഹ് വേ പോയ് ഓഫാക്കാഞ്ഞാലെ.
ആഹ് ഞാൻ സ്കൂള് ഇടാനോ മോ ടൈമ് നോക്കിക്കേനെ ഇവടിം.
ആ.. ഹ് അഹ് പിന്നെ പല ചീറ്റാക്കണ്ട്യരെ ടാങ്ക് ടാങ്ക് നെർ ഇങ്ങനെ വിളിച്ചാൽ അത്. പിന്നെ എന്നിട്ട് ഉ അമ്മായി കോയിക്കളൊക്കെ അങ്ങനെ വിരിച്ചാണ്ടേ. കോയിക്കളെ പൊറത്ത്ക്ക് കൊടുക്കും ചെയ്യും അതുപോൽ തന്നെ.
ക്കെ കൊടുത്ത നല്ല ലാബല്ല്യ പരിപാടിന്നേണ് നാടൻകോഴി ക്കെ നല്ല വെലേണല്ലോ. എല്ലതും പിന്നെ കോയിന്റെ വളമിം ഒ ക്കെ നമ്മുക്ക്. പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിന്നേണ്.
ആ അതന്നെ അതന്നെ പിന്നെ അങ്ങനെആയാണ്ട്. ആ വെള്ള പാത്രും ഒക്കെ വാങ്ങിക്കൊണ്ടന്നാണ്ട് അയിലാണ്ട് വച്ച ക്കാണ് അങ്ങനെ വെച്ചിട്ട് അപ്പൊ ചിന്തൂലലെ മ്ഹ് മ്ഹ് കൂട്ടിൽ ചിന്തുല്ല. മറ്റൊ ക്കെ അങ്ങനെ അതില ഇട്ട് കൊടുക്കും ഒക്കെ അങ്ങനെയായിട്ട് എന്റെ ഇവിടുത്തെ രണ്ട രണ്ടാമത്തെനാത്തൂ
ഞങ്ങിവിടെ അങ്ങനെ ചെറിയ കോയി ക്കൾ ഉണ്ടാവുമ്പോ ഇവിടെ ഒരു കമ്പിക്കൂടുണ്ട് ആകൂ ട്ടിലിട്ടിട്ട് കുറേ വലീ പ്പയിട്ടാണ് പുറത്തൊക്ക വിടുുള്ളൂ
ആഹ അമ്മമായിറത്ത് പി രാവിലെ
അല്ല മറ്റേത് ഇവിടെ കുറു ക്കന്മാരെ ശല്യവും നായകള ശല്യക്കെ ഇണ്ടായോണ്ട് പുറത്തൊക്ക വിടാൻ പറ്റ റ്റ കോയിനിം കുട്ടികളീം ഇപ്പൊ വെച്ചണ് മുട വിരിയാൻ വെച്ചണ് ഇടിയില് പോവും എന്നൊക്കെ പറഞ്മ്മ ഉണ്ടാവും അറിയില്ല
ആഹ് അങ്ങനെ പറയണേക്കല്ലേ മുട്ട വെച്ചാല് ഇടട്ടിയാ പോു അ അജാതി ഇടി വെട്ടും ചെയ്തു രണ്ട് ഇടി നമക്ക് ഇവിടെെ ട്ടീില്ല
ഉം എങ്ങനെ അറിയില
ഉം
ഏതായാലും തുടങ്ങണം എന്തെങ്കും വീട്ടില ഇങ്ങനെ ഇരിക്കുമ്പോളേ ഞമ്മക്ക് നല്ലതാണ്
ഉം നല്ല കാര്യാണ് അതിന് പൈസ ആദ്യം ഇറക്കാം
പെണ്ണുങ്ങക്ക് എന്തെങ്കിലും ഒരു വരുമാനം നമ്മള് ഞാൻ അങ്ങനെ പറയും ഇനിക്ക് വീട്ടിൽ ഇരുുന്ന ചട് ക്കണ്ട് കുട്ടിളെ കുറച്ചായിട്ട് എന്തെങ്കിലുമൊ ഒക്കെ നോക്കും ഞാൻ നിങ്ങ പറയാഞാൻ നമ്മളെ ആവശ്യത്തിനൊക്കെ പൈസൊക്കെ
ആഹ അതന്നെ ഉം
ഓരോ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോളേ എന്താണ് ഓരോ പെണ്ണുങ്ങള് പൈസ ഉണ്ടാക്കണ് കോഴി കൊണ്ട് തന്നെ ആഹ
ഏ കൊഴികോണ്ട് പൈ ഓരോരുത്തർ അതൊെ പക്ഷെ പിന്നെ എന്താ എന്താ സ ങ്കടം ന്ന പെട്ടെന്ന് ഇങ്ങട്ട് അസുഖം വരും അതിലങ്ങട്ട് അത് അതിലാണ് ഇനിക്കൊക്കെ വെറുത്തത് ഞാനിവിടെ കുറെ കോയിനെ വളർ
ഇങ്ങള് നാനിനക്ക് ഓർമുണ്ട് നിങ്ങളെ വീട്ട ൽ കൊറവല്ലേന
മുപ്പത്തഞ്ച് കുട്ടികൾ ഒരേ പ്രായം ആ ഉണ്ടആ ആ പ്ര പ്രായം കുട്ടികള് ഒന്നായിട്ടാണ് ചത്തോട് കൂടിൻ്റെ കോഴൻ്റെ കോഴി വളർത്തണം പൂതിയാണ് തീർന്നത്
ഉം
അങ്ങനെ തീർന്നതാണ് ഇ ൻ്റേത് അമ്മായി പിന്നെ എന്തായിട്ടെന്നോ അമ്മായി പിന്നെ പഞ്ചായത്തിലല്ലേ അതിന്റെ നേരെ അടുത്ത് തന്നെയാണ് മൃഗാശുപത്രി
മൃക ആശുപത്രി
ആ അവിടുന്ന് ഡോക്ടർമാരോടെല്ലാം ചോയിച്ചമനസ്സിലാക്കിയാണ്ട് അമ്മായിന്നെ കോഴ ഇചക്ഷൻ വെക്കും വെ വെ ത്തില് മ രുന്ന് കലക്കി കൊടുക്കും
അങ്ങനെയൊക്കെ വേണം നഞമ്മള് അതൊരു ഭാഗത്തിട്ടാണ് നമ്മള് വേറെ പണിക്ക് പോവാൻ പറ്റൂല അന്റെ കൂടെ അടെ നമ്മള് ഒപ്പ കൊണ്ട നടക്കണം
പച്ചമഞ്ഞളും ആരിയവേപ്പും ഒക്കെ ഇങ്ങോട്ട് അരച്ചിട്ട് ആ വെള്ളം വെള്ളം ങ്ങട്ട് കുറെേ ഉണ്ടാക്കിവെക്കും എന്നിട്ടത് ഫ്രിഡ്ജിൽ വെക്കും ഒഴിച്ചച്ച് കൊടുക്കും അങ്ങനെ അമ്മായി അതിന അതിനായിട്ട് പഞ്ചായത്ത് വന്നാ പിന്നെ അതിനായിട്ട് നിക്കും ക്ക റെഡിയാക്കും അങ്ങനെ അമ്മായിക്ക സ്വന്തം സ്വന്തം തടി പറഞ്ഞ രണ്ട് മക്കളാണ് ഒരാൾ കല്യാണം കഴിച്ച മോള് ദുബായിലാണ് മറ്റോള് നിക്കാഹ് കൈഞ്ഞ എപ്ലൈക്കിലും ഇണ്ടെങ്കി ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഒരു ഇതാണ്
കൂടെ നടക്കണം അത് ഇവിടെ പറയപ്പോളൂ തുടങ്ങിയിട്ട് കാര്യമില്ലല്ല അതിന്റെ കൂടെ നടക്കാ ഞാൻ വെറുതെ പൈസാണ് പോയി കിട്ടുംതി
ആ അതന്നെ തന്നെ
ഏത് കാര്യം അങ്ങനെ തന്നെയാണ് നമ്മള് കൂടെ നടന്നാല് വിജയിക്കും
ഇവിടെപ്പൊ കോഴിക്കൂട് കോഴിവളർത്തിനിയന്ന് മുട്ടക്ക് ഒരുപഞ്ചോല്ലയ്നി
ഉം ഇവിടെന്നാലും ഡൈലിഒരു മുട്ടൊക്കെകിട്ടും കാക്കള്കണ്ട കാക്കള് കൊ കുത്തികൂട്ടന്ന് ഇടുത്തോണ്ടോവും
ആ ഞാനൊക്കത്രെമുട്ടഉണ്ടായിരുന്നുവിടെ മക്കൾക്ക്ങ്ങനെ പുഴുങ്ങികൊടു ഇപ്പംജിമ്മിന് പോയിക്കാണ്ട്മുട്ടാണെന്ന്റഞ്ഞാട ക്കും ഇപ്പോമുട്ടല്ല
ഉം ആമു ഒന്ന്കഴിക്കണ അല്ലാതെരണ്ടെണ്ണം കഴിക്കണത്ഒന്ന് കഴിച്ചാമതി
ആഹ് ഒന്നഴിച്ചമതി ഞാനൊക്കെചെറുപ്പത്തിലേ ആമുട്ടകഴിച്ച നല്ലവെയില്ണ്ട്ലെഡി
ഉം വെയില്ണ്ട്
ഞാൻ തുരുമ്പിയാതൊക്കെട്ത്ത് വെച്ചു ആഹ് എടുത്ത് വച്ചേ ഞാൻപിന്നെ മിഷീൻലിട്ട് ഒണക്കിയാണ്ചെൽപ്പോ രാത്രിഫേ നുടുമ്പോ റൂമിലാണ് വിരിച്ച്ടും
ഞാനും മിഷീൻല്ട്ടന്നെ ഒൺക്കല്
ആ മിഷീൻലിട്ട്ഒണക്കിയാലും പിന്നെ കുട്ടിയളതൊക്കെയ് ചെറിയട്രൗസറുകളൊക്കെ ഉണങ്ങികിട്ടാൻ പണിയാണ് അതെന്ത്കാട്ടും കസേരയില് ഫാനുടുമ്പോക്കെന്ന് നെരത്തിയണ്ടും രാവിലെആമ്പോത്തിന പിന്നെഒന്നാണ് വെയിലൊണ്ടാമതി
ഞാൻ മക്കളൊക്കെസ്കൂള് പോയിനീഅന്ന്അങ്ങനെ കാട്ടീണത് ഫാൻ അൾമാറ തൂക്കിടും
ആഹ പിന്നെ ഒരഅയല്കെട്ടുംചെയ്യൂം രാത്രിയരാവിലെ അയച്ചെക്കുംചെയ്യും
ആഹ ആ അങ്ങനെയൊക്കെ ചെയ്യേണ്ടിരുപ്പോ
ഉം മൂത്രംഒഴിച്ചാലൊക്കെബുദ്ധിമുട്ട്
ഉം ആ ഈവാർപ്പംപെര ആയാതന്നെ ചി ആറിടാൻസ്ഥലല്ല ചിക്കാനെ
ഉം പിന്നെപ്പൊആ മുറ്റത്ത് പൊറത്ത് ഓട് എർക്കികെട്ടി അവിടൊക്കെ അയല്കെട്ടീന്ന് ഇപ്പൊ അപ്പോല്ല കാറ്റാണവിടെ ങ്ങളാബാക്കില്നല്ല കാറ്റാണല്ലോ
ആ ആ അടുക്കളഭാഗത്ത്.
ഏതായാലും മഴഈകൊല്ലം നല്ലോണണ്ട് പ്രളയൊക്കെ ഉണ്ടാവുംന്നൊക്കെ കേൾക്കണ്ട് എന്താഅറീല്ല
പടച്ചോനെ അങ്ങനൊന്നുംഇല്ലാതൊക്കട്ടെ ഞങ്ങ ആ വയനാട്ട മുഖ്യമന്ത്രി ആ ആ വീടുണ്ടാക്കണ കണ്ടട്ടോ
ഉം
സർക്കാരിന്റെ വീട് ആവീടുകള്കൊറെ കണ്ടു അങ്ങനെപോണവഴി വഴിലങ്ങനെങ്ങനെ
എന്നാലും പേർക്ക് വീടല്ലാത്തോലുംണ്ടാവൂല്ലേ?
എല്ലാർക്കുംഒന്ന്പ്പോ ആ വീട്കിട്ടിട്ടുണ്ടാവുലല്ലോറെ
ഇല്ലല്ലല്ലല്ല
കണക്കുകൾളൊന്നും ഇല്ല അത്രആൾക്കാരൊന്നല്ല മരിച്ചത് ന്നൊക്കെകേൾക്കാ
ഉം കേൾക്കുണ്ട് അവരെഅവസ്ഥ അവർക്കല്ലേഅറിയുള്ളൂ
ഉം ആ വേലിപാലത്തിന്റെ അടുത്തൊക്കെപോയീനൊ അന്ന്നിങ്ങള്പോയപ്പോ?
ഇല്ലേയ് അങ്ങോട്ടൊന്നുംപോയിട്ടില്ലേ
അവിടെ ചെൽപ്പംപറിം അങ്ങട്ട്പ്രവേശനഇല്ല്യറഞ്ഞി വയറു ഓല്എന്നാള് പോയപ്പോചെറിയ നാത്തുനൊക്കെപോയന്ന് അവിടെക്കെപോയിന്ന് വേലീപാലത്തിന്റെ അവിടെനിന്ന്ഫോട്ടോഒക്കെഎടുത്ത് സ്റ്റാ
അന്ന് ഓരോസമയത്തുംഓരോസാഇതാണല്ലോ അന്ന്ഇങ്ങനെ സന്ദർശകര്ചെന്നിട്ടേ
ആഹ ബുദ്ധിമുട്ട് ആക്കു ചെയ്യും
ഉ ഉ
വേറെ വൈകുന്നേരത്തിന് എന്താ ചായൊക്കെ ഇണ്ടാവല് ഏ നിങ്ങള് ചായ പറ്റെ ഒഴിവാക്കിയോ
ഇപ്പൊ കുടിച്ചിുണ്ട് ഇപ്പൊ എന്താ വച്ചാല് ഈ കൊരങ്ങനെ ചുമങ്ങനെ തുടങ്ങിട്ടേ കൊല്ലിങ്ങനെ ചൂടാക ഇടക്കടക്ക് ഫ്ലാസ്കില് ചായ എളം പൊടിട്ട് ചായ കാച്ചിക്കും ചുക്കാപ്പി ഉണ്ടാക്കി ര കു ടിച്ചീനി അപ്പള അന്റെ കഫം മുറിഞ് പോരുന്ണ്ട്
പിന്നെ തുളസിയിലും കല്ലൊപ്പ ഇട്ടാണ്ട് ആവി പിടിച്ചാ മതി
ആവില്ലേ ആ
നമ്മളാ പുട്ടിന്റെ തൂക്കുണ്ടല്ലോ അതിരിട്ടാണ് പിടിച്ചാ വേഗം മാറും ഞാൻ ഇപ്പ ഇവിടെ വേഗം കുട്ടികളെ അതാ ചെയ്യിപ്പിക്കല് ചുമ തുടങ്ങുമ്പോത്തിന അതാണ് ചെയ്യിപ്പിക്കും അപ്പൊ എല്ലാ ആക്കണ്ടാവും
എനക്ക്ാ ആ ആവി ആ
നിങ്ങൾക്ക് അലർജിയും കൂടി ഉണ്ടായിട്ടാണ് മാറാൻ ബുദ്ധിമുട്ട്
ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ആവിന്നെ ആ രണ്ട് മരുന്ന് ഒഴച്ച് അസ്ാലിനും മറ്റേ മരുന്ന് വഴിച്ചിട്ട് തന്നെ എന്താ എത്താ പെബ്ര എത്താാണ് ആ മരുന്നിന്റെ പേര് മറന്നു അതന്നെ ചെയ്തെങ്കിലിൽ എനിക്ക് മാറുള്ളൂ ൂ കൂടിയാ
നിങ്ങള് നാളെ എപ്പളാ പോണം ഇങ്ങിട്ട് മെഡിക്കൽ കോളേജക്ക്
ഒമ്പ മണിക്ക് പോകണം ഒമ്പ മണിന്റെ ബസ്സിന് ഇവിടുന്ന് കയറണംന്ന് വിചാരിച്ചിുണ്ട് ഇനി മഴ അങ്ങനെന്നെ അയക്കോന്ന എന്താ അറിയില്ല ഇന്നലെൊക്കെ റെഡിയാക്കി വെക്കണം
പിന്നെ പല്ലേ ഉച്ചന്റെ ശേഷം പറിക്കൂലേ
ഉച്ചന്റെ ശേഷം പല്ല് പറ ഈ സാധാ ഹോസ്പിറ്റലില് പറിക്ക് എന്താച്ചാ ക്ലിനിക്കില് ക്ലിനിക്കിലൊക്കെ പറിക്കുന്നുണ്ട്
ആഹ ഇവിടെ ഉണ്ടാമത്തെ മോൻന്റെ പല് പറിക്കാൻ പറഞ്ഞണേ ഓൻ ഇവിടെ ഇല്ല ഓനന് പഠികുന്നോടതിന് നാളെ കൊണ്ട പല്ല് വേദന ആായി കാണിച്ചപ്പളേ പല്ല് പറിക്കാൻ പറഞ്ഞാണ് അപ്പൊ വേദന കൊറയാതെ പറിക്കൂല പറഞ്ഞേ
ആ
ഇപ്പൊ നാളെ വരും ഇങ്ങറ്റ്
ഉച്ചന്റെ ശേഷം അവിടുന്ന് കൊണ്ടുവരുള്ളൂ പഠിക്കണം അവിടുന്നേ ഒരു ദിവസത്തെേ ലീവ് ഉള്ളു
ആ അവിടെ ഇന് പഠിക്കാൻ പറ്റ അവിടന്ന് പ്രൈവറ്റന്ന് പറി ക്കാ--ഗവർ
ആ പ്രൈവറ്റ്ന്നാണ് ഗവൺമെന്റ്ന്നല്ല ഓന അവിടെ കാണിച്ചിരുന്നുവിടെ അങ്ങാടിൽ ഒരു ക്ലിനിക്കില് കാണിച്ചിന അപ്പൊ ആഹ്
അല്ല പൈസ്യാ കാരാപറമ്പ് പോകണം നല്ല ആതയമുണ്ട് കേട്ടോ നല്ല മാറ്റമുണ്ട് പൈസക്കൊക്കെ കുറവുണ്ട്
ഉം
ധാരാ പറമ്പ് പോയാൽ മതി അതിന് കുട്ടികളെ ഡോക്ടർ എപ്പളാ
ഏതായാലും പറിക്കണം അപ്പൊ ഉച്ച ആവും എത്താാന് പിന്നെ വെള്ളിയാഴ്ച ഇച്ച് ഒരു ദിവസം ലീവ്ള്ളൂ പല്ലേ പറച്ച ഒരു ദിവസം റസ്റ്റും വേണ്ടേ
അതന്നെ ഇനിക്ക്ണ്ട് കുറ പാറി ച്ചാന് പല്ല്
ഉം പല് വേദനുണ്ട് റൂട്ട് കനാൽ ചെയ്തത് ടോപ്പ് പോകുന്നത് ഇപ്പ എല്ല അന്റെ ഉള്ള പൈപ്പ് വന്ന് തോന്ന് ണ്ട് എന്നും വേദന ഇപ്പൊ കൊറെ ഗുളിക കുടിക്കാതെ കഴിഞ്ഞു പോവും
ഏഹ് എനിക്ക് അഞ്ചെണ്ണം ആറെണ്ണക്കെണ്ട് പറിക്കാന്
ഉംഅകതൊക്ക
ഒക്കെ കേട് വന്ന് കഴിഞ്ഞേണ് തൈറോയിഡിൻ്റെ ടെസ് റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണ്ടി ചെന്ന് പറിക്കൂലല്ല ഈ തൈറോയ്ഡിലോർക്ക്
കേടില്ലാതൊക്കെ പറച്ച് കളയേണ്ടി വരും
അതിനി തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് പറി
ആഹ് ഷുഗർ തൈറോയിഡ് ഒക്കെ ഉണ്ടായ പല്ല് പറിക്കൂലല്ലേ
ഉം ആഹ് ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പ ഞാൻ നിക്കണെ പറിക്കും അതിനനുസരിച്ച് എന്തൊക്കെയോ വേണം തോന്നണ്ട് ചെന്നാ തൈറോയ്ഡ് ചെക്ക് ചെയ്തേ ഇതോടെന്നാ ചോദിക്ക
ഇവിടെ ഉമ്മാക്ക് ഒരു ദിവസം പറിക്കാൻ പോയിട്ട് പറിച്ച് തന്നില ഷുഗർ ഇണ്ട് പറഞ്ഞ് പിന്നെ ഉമ്മ എന്താ പേസ്റ്റ് ഒക്കെ മാറ്റി തേച്ചു ഒരു ഹെർബലിന്റെ ടൂത്ത് പേസ് റ്റില്ലപ്പൊ ആ നൂറ്റി അൻപത് രൂപേന്റെ
ആഹ് ആഹ്
അതന്നെ തേക്കല് അത് തേക്കല് തുടങ്ങിയപ്പോ പല്ലുവേദന മാറീന്നൊക്കെ പറഞ്ഞേക്കാ മറ്റേ എടക്കടക്ക് ആഹ് അന്നോട്ട് വായ് ചൂടുവെള്ളം ഉപ്പ് ഇട്ട് കുലുക്ക്കുയ്യാൻ വേണം പല്ലുവേദന ആവണ്ട് പറയും എന്നോട് പക്ഷെ ഇപ്പൊ അവർ രണ്ട് ഏഹ്
എന്നാ ശരിയറിയാം
ആ ഓക്കേ അന്നാ ഉം